ഹലോ ആഹ് കേൾക്കണ്ട് എന്തൊക്കെയുണ്ട് വർത്തനം
ഇത്ത
ഉം എന്താ ഭക്ഷണോക്കെ കഴിച്ചോ
ക്കെ കാഴ്ച്
ആഹ് നോമ്പറക്കുന്നപ്പല്ലേ
ഉ ഏ ടെ കുട്ടികളൊക്കെ വായനൊക്കെ കഴിഞ്ഞോ
ഉം ഇപ്പൊ രണ്ട മൂന്നീസം ലീവല്ലേ ഇപ്പ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ മേത്തക്ക് ചാടുംങ്ങട്ട്
ആഹ ശരിയാ
പ്രശ്ംനുണ്ട് ട്ടോ പറഞ്ഞക്കണ്
ആഹ് എത്രല്ലേ പഠിക്കണേ
നാലാം ക്ലാസ് എത്തിട്ടു ള്ളൂ
ആഹ ശരി വേറെന്താ ശേ ശോ ന്താ എന്തത് സ്പെഷ്യലൊക്കെ
ഞാന ഇന്ന് ബിരിയാണിഎച്ചു
ബിരിയാണില്ലേ
ഉം
ചിക്കൻ ബിരിയാണിയോ
അല്ല ബീഫ്
ഉ ന്ന് ഞാനൊന്നും ണ്ടാക്കീല്ല ഇവിടെ ആർക്കും നോമ്പ്ല്ല ഓലപ്പക്കാണെങ്കിൽ വയറിന് സുഖല്ലഞ്ഞിട്ട്
ആഹ്
ണ്ട നോമ്പോറ്റിട്ടുല്ല കുട്ടികളാണെ സ്കൂളണ്ടാറഞ്ഞു ഞാൻ നോല്പ്പിച്ചിട്ടുംല്ല ഒരു കൊറേ യ പോവാണ്ട് സ്കൂക് ഏ ഞാൻ നോറ്റീനി നോറ്റാണ്ട് പൗതിക്കന്നു മുറിച്ചതാ മു ഓ പോയി
നാളെ ഞാനപ്പതേക്കാരം നാളെപ്പൊ കറക്റ്റ് ഡേറ്റ് ആണ്
ആ നോറ്റാണ്ട് പൗതി ആയപ്പണ്ട് ആയിൻ ചെയ്ത് ഡെയ്റ്റ് ആയിട്ടൊന്നുല്ലേനി
ൻക്ക് നാളെന് കറക്ട് ഡെയ്റ്റ് ഇപ്പോ ഒ-കിട്ടണെങ്കിഞാൻ കഴിച്ചിലായി അല്ലെങ്കി ഉം
ഉം പിന്നെ കുട്ട്യളൊക്കെ നോറ്റിന്യോ നോമ്പ്
ഇല്ലേ മോള്ന്ന് ദേപോലെ പറഞ്ഞു നോൽക്കട്ടെന്നൊക്കെ ചോയ്ച്ചു ഞാൻ പറഞ്ഞു നാളെനോറ്റോളോ സ്കൂളില്ലാത്ത സമയത്ത്
ആ അത് ശരിയാ സ്കൂൾള്ളന്ന് നടക്കാ പ്രയാസ ഐറ്റള്ങ്ങനെ ഇവടെ ഇന്റെ ചൂടുണ്ട് ഇവിടെ നല്ല മഴണ്ടായിനി ഉച്ചന്റെഷൊക്കെ കൊറച്ചേര വെയിലെന്നിട്ടുള്ളു ആഉ നല്ല മ നല്ല മഴ പെയ്ത്ട്ടൂല്ല്യട്ടോ കൊറേ എടമയ ഒരു ചീഞൊരു ലവല കൊർചേരം വെയിലർക്കും പിന്നെ മഴ വെയില് മയ അങ്ങനെങ്ങനെ
ഫുള്ള്തേര്ന്ന്
അയ്ശരി
ഞാൻ പറയും ചെയ്തു ഒന്ന് നോ പടച്ചോൻ ഇങ്ങനെ മൻസനട്ട് സാധാരണമ്മക്ക് പിന്നെ താണ്ചെങ്കിൽ വേനക്കാലത്താണ് പി നോമ്പെങ്കിപോലും നമ്മക്കത് അടുപ്പിച്ച് ഒരു മഴ കിട്ടോലോ
കൊറേ ആയിലെ നോമ്പോറ്റിട്ട് കൊറേ ആയോണ്ടേക്കാരം അതേക്കാരം ഫസ്റ്റായിട്ട് നാളെ നോൽക്കുമ്പോ ഇത്ര പ്രയാസമാണ്ണങ്കി ഇണ്ടാവാൻ സാധ്യതല്ല
അപ്പ നമക്കൊരു കുഴപ്പല്ല ഈ നോമ്പ് തുറന്ന കഴിഞ്ഞലാ പ്രശ്നം
ക്ഷീണലേ
അത്വവരെ ഞാൻപറ നേരംവെളുത്തിട്ടൊന്നും ഒരു കൊഴപ്പോണ്ടായിരുന്നില്ല ഇതുവരെ നോമ്പ്തുറക്കണയിരുന്നു തുറന്ന് കഴിഞ്ഞപ്പോ തുടങ്ങി ങ്ങനെ അടഞ്ഞുപോവ
ഉം അയ് ശരിയാ
ഞ്പ്പം മക്കൾക്ക് ഓൽക്ക് ചെയ്തൊടുക്കലും മക്കൾക്കല്ല മോൻക്ക്ള്ള ഫുഡ് കൊടുത്തോണ്ടിരിക്കണ് ഇപ്പൊ ഞാൻ അതിന്റെടൽക്കൂടെ ല്ലേ
ആ ആആഹ
പിന്നെ അതിന്റെട കൂടെ അങ്ങനെഓരോ കൊർചീച കൊർചീച്ചങ്ങനെ കൊടുത്തഴിഞ്ഞാല് ഒന്നിച്ചിട്ട് പെട്ടെന്ന് കൊടുത്തഴിഞ്ഞാല് ആള് നിന്നാട് ചർദ്ദിക്കും അപ്പൊങ്ങനെ കൊറച്ച് കൊറച്ച് കൊറചായിട്ട്ങ്ങനെ കൊടുക്കും
ഐഷരി ഞാനൊക്കെ ഈ മഅ‌രിബിന്റെ നേരത്താണ് കൊടുക്കും ഭക്ഷണങ്ങളൊക്കെ
ആ
ന്നാ പിന്നെ ഓല ആ ഫുഡ്ഴച്ചാല് ഉറങ്ങേ കെടക്കേ ഓല്ക്ക് ഓല രീ ആ ഓല് വായി ക്കെ എന്താ ഓൽക്ക് മാണ്ടേന്നൊക്കെ ഓല് ചെയ്ത്ങ്ങനെ നടന്ന്ക്ക്ണു പിന്നെ ഓലതീക്ക് നോക്കേണ്ട ആവശ്യല്ല
ആഹ്
ഇപ്പൊക്കെ ഓർങ്ങോ രാവിലെ എണറ്റ് സ്കൂള്ളും മദ്രസ്സ്ക്കും ഒക്കെ ഒക്കെ പോവാന് ഏഴര ആവുമ്പോത്തിനൊക്കെങ്ങനെ ഉം ഏഴരാവുമ്പോത്തിനൊക്കെ പോവാനൊക്കെ മദ്രസ്ക്കൊക്കെ ഓന് എണീക്ക്ണല്ലേ നേരത്തെ എണീക്കണ്ടേ അ പ്പ ഈ നേരാവുമ്പോത്തിന് പിന്നെ സ്കൂള്ള് ഒർങ്ങ്ണൊന്നില്ലല്ലോ
ആഹ് പുള്ള എങ്ങനാ?
ഏ?
മോളത് പിന്നെ മദ്രസ്സും സ്കൂളും കൂടി ഒരുമിച്ചിട്ടുള്ള സ്കൂളാണ്റയാ
ആഹ് ഞാൻ ഒരാളങ്ങനെ ആക്കി ബാക്കിയുള്ളോലോ ക്കെ സാധാരണ തീലാണ് ആക്കിയക്കാ
പിന്നെ എന്താറിയോ ഇതേപോലെ രാവിലെ മോക്ക് മക്കക്ക് രണ്ടു നേരം ഈ പോണ്ട
ആഹ് അത് കെതിയേടാണേ ഈ രണ്ടു നേരം ഈ പോണതെന്നെ കെതിയേടാ
മ്ഹ്
കുട്ട്യാക്കെന്നെ കെതിയേടേക്കാരം സാമ്പത്തികം നമ്മുക്ക് നോക്കുമ്മാണ്ടേ
സത്യം ആ അയെന്നെ ഒരാളൊറ്റക്കാവുമ്പോ തെരക്കടില്ലേ
അഞ്ച് കുട്ടികളുണ്ട് നാലാള് പോണോലാവുമ്പൊ നാലാളാകുമ്പളെന്നെ-
എനിക്ക് മോള് മാത്രേ ഉള്ളൂ
എന്നിട്ട് പിന്നെ നിങ്ങക്കെന്താ രാത്രിക്കെന്താ ഫുഡ്?
രാത്രിയക്ക് ഇന്ന് തരയാ തളച്ച മൂലിയാര പോ ഓ അവിടെ പഠിപ്പിച്ച്ണ സ്ഥലത്ത് ഈ മീനൊക്കെ കിട്ടും കടലിന്റെടുത്താണ് താനൂര് അറിയാത്തഒരു സ്ഥലത്താണ്
ആ ആ
അപ്പൊ ഈ മീനൊക്കെ കിട്ടും അപ്പൊ അങ്ങനൊന്നും കൊറേ നല്ല നല്ല വല്യ മീ മത്തിയൊക്കെ കൊണ്ട്- മത്തി ചാകരേയായ കാരണമാണ് കൊണ്ടാണ് മത്തി-
നല്ല മ ആ നല്ല മത്തിയേക്കാരപ്പത്തൊക്കെ നല്ല ഉണ്ട മത്തി അപ്പ പനഞ്ഞിണ്ടാവും
ആ വല്യ ഉണ്ട മത്തിയാണ് കൊറേ കൊണ്ടന്നീനി അപ്പൊ എല്ലാ വീട്ട്ക്കുംങ്ങനെ കൊടുത്തു പിന്നെ- കൊറച്ച് മീൻ പൊരിച്ചും ചെയ്ത് മീന് ഇത്ര കായം പോലെ ആക്കിം ചെയ്ത് പൊരിച്ചാണ്ട് കറി ആക്കാതെ-
ആ ആ
പഞ്ഞീനും ഒക്കെണ്ട് നല്ല രസണ്ട്
ഓ അവിടു കൊണ്ടെർനെ നല്ല ഫ്രഷ് മീനല്ലെക്കാരം ഐസും കൂടി സെര്ക്ക് ഇടാ നമ്മക്കൊക്കെ കിട്ടുന്നത് സാധാരണ മീൻ വണ്ടിക്കാര് പൊട്ടി നുർങ്ങി
ഉം ചീഞ്ഞും മണ്ക്ക്ണൊക്കെണ്ടാവും എന്താ വില പൊന്ന് വെലേ ആഹ് നല്ല വെലന്റെ തായൊണ്ടേ അപ്പൊ ഞങ്ങള് ചെൽപ്പോ അധികോം ഞങ്ങള് ചിക്കൻ വാങ്ങല ചിക്കൻ ആകുമ്പോ അത്രഇത്‌ പിന്നെ കൊറേ ദിവസം നിക്കും നിന്നോ
ഉം ഞാനും അതെന്നെ കാട്ടല് ചിക്കന്- അതേപോലെ വേടിച്ചിട്ട് ഞങ്ങള് മാത്രള്ളൂ ഞാനും ഓനും മാത്രള്ളൂ വീട്ടില് അപ്പൊ ഫ്രിഡ്ജിലങ്ങട്ട് വെക്കും ഒരു നാലഞ്ച് പാത്രത്തിലാക്കീട്ട് സ്റ്റോറെയ്തെക്കും
ആ അങ്ങനെല്ലേ ഞങ്ങളൊക്കെ കാട്ടത് എന്നാലും ഈ കുട്ടികക്ക് അത്ആയ യാ മതിയാണോ
ആ
പിന്നെ വെള്ളിയാഴ്ചൊക്കെ പിന്നെ ബിരിയാണി അങ്ങനെത്തെന്തെിലും ഒക്കെടാവും കുച്ചൊണ്ട് കൊടുക്കും സ്കൂളി ല്ലാത്തൊന്നാവില്ലേ ചെയ്തിക്ക ആവുമ്പോ
ഇണ്ടാവുമ്പോ പിന്നെ എത്തൂല്ല
ആ ഇന്നപ്പോ അങ്ങനെ അങ്ങനത്തെ ഇതായിന ചോറ് കൊറച്ച് തിന്നിട്ടുള്ളൂ മീനായപ്പോറ്റക്ക ഒന്ന് തിന്നാ മടി മ- മത്തിയല്ലേ പ്രത്യേകിച്ചും മുള്ളു ണ്ടാവുംന്ന് പറഞ്ഞാണ്ട് ഈ ഉണ്ട മത്തി തിന്നോഓക്ക് ഇപ്പ മതീനി അവ കൊറച്ച്
നല്ലെ നെയ്യ നല്ല രസംണ്ടാവും പക്ഷെ നല്ല മണ്ടാവും കുട്ടികൾക്ക് നടക്കൂല
ഉ അ നെയ്യ് കുറവോണ്ടായില് മ- തിലപ്പഞ്ഞീനൊക്കെ വലിയതാ നെയ്ല്ല
ആആ
അയിലമീനിന്നുണ്ട് നെയ്യ് ഉണ്ടോല അതില് നല്ല ചെറിയ അല കുട്ടികളാ അയില ഇണ്ട് ഇങ്ങനെ നെയ്യിൻ്റെ മാതിരി പഞ്ഞീൻ്റെ മാതിരി ഇങ്ങനെ കാണണ്ട് ആണ് നെയ്യാണാ കണ്ടിട്ട് അതന്നെ സാധാരണ മത്തിലൊക്കെ ഉണ്ടാവല്
മം
എത്ത് ഒഴിവാക്കാല്ല രിത്തിരി ആഹ് ചെറിയ ഇതള്ളു വല്യ എന്തുരു കാം ബാന്നോ ആ മത്തില്
അതുംണ്ടാവും കനോണ്ടാവും അത് അഹ് നാലഞ്ജ് മത്തി ഇടുമ്പത്തേനു ഒരു കിലോനാവേ തിലോനാവാനൊന്നൊരു പണിയില്ല. ഇപ്പഞ്ഞി ണ്ടാഉമ്പതന്നെ നല്ല വെയി ച്ച കര്ലോ മീന്
ആ അതന്നെ, നല്ല വെയിറ്റിണ്ട് ഞാൻ പറഞ്ഞ് ചെയ്ത്, ഞാൻ എണ്ണിയപ്പ പതിനഞ്ച് മത് ഉണ്ട മത്തിയാട്ടോ ഇതൊക്കെ നല്ല വെല ഇണ്ടാവും പ ക്ഷേ ആഹ് പതിനഞ്ച് മത്തിയാണ്ട് അപ്പ അയ്
പക്ഷെ അത് നല്ല കനണ്ടാവേ
കനണ്ട് എണ്ണി നമ്മളങ്ങനെ ഉം ഉം
ഇവടെ ഒന്ന് മിഞ്ഞാന്ന് ആ കാക്ക ഒര് ഒരു കാക്കയാണ് അയാള് ഇല്ലിക്കും കൊറഞ്ഞ മീന് എന്തെങ്കിലും ഒന്ന് മാത്രേ കൊണ്ടരൂ മീൻ മിഞ്ഞാന്ന് വത്തള് കൊടുന്നീന്ന്, അപ്പൊ പിന്നെ അത് പിന്നേം മോൾക്ക് ഇവടെ ഇഷ്ടാണ്, അതിങ്ങനെ മുരിക്കനെ പൊരി ച്ചെയ്ഞ്ഞാലേ
ആഹ് ആഹ് അത് രെസ്സാണ് അത് നല്ലതും ആണ് നമ്മളെ പല്ലിനാ ഒക്കെ നല്ലതും ആണ്
അപ്പൊ അങ്ങനെ ഇതാക്കി അത് വാങ്ങിച്ചീന്ന് പിന്നെ കാട്ടിലും മാണ്ട ജനലും മാണ്ടാ ഇങ്ങള് പൊയ്ക്കോളിന്ന് പറ പിന്നട്ട അപ്പൊ വേണ്ടാ പറഞ്ഞ് ഏഹ് വാങ്ങി ഞാനി പിന്നെ അങ്ങാടിക്ക് പോവുമ്പോ എന്താച്ചാല് കൊറച്ച് അങ്ങ്ട് വാങ്ങീട്ട് പോരലാ നല്ല മീനേള് ഇങ്ങട്ടാങ്ങ പിന്നെ വ കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലാങ്ങ്ട് വെച്ച് ഫ്രീസാക്കി വെക്കും എന്നാ പിന്നെ എത്ര ദിവസം വെച്ചാലും ഒരു കേ കേടും വെരില്ല
വെള്ളത്തിലോ
ആഹ് മീന്റെ മോൾല് നമ്മള് വെള്ളം ഒഴിക്കണം എന്നിട്ട് നമ്മള് ഐസാക്കി ഒന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാസം വെച്ച് കഴിഞ്ഞാല് ആ മീന്റെ ഒരു ഒരു കൊഴപ്പുണ്ടാവില്ല.
ഞാ ഞാ അങ്ങനെ നാൻ വെക്കലില്ല ഞാൻ സാധാരണ വെക്കുമ്പോത്തിന് പിന്നെ രണ്ടിസ മൂന്നീസാമത്തിനെ ഒണക്കലീന്റെ
ആഹ് ആഹ് നല്ല സ്മെല്ലാ പറ്യാ ങ്ങള് സാധാരപണമ്മള് ഒര് ബ് ബ് പ്ന്നെ മ്മളെ ബോക്സ്ണ്ടാവ് പ്ലാസ്റ്റിക്ക്‌ന്റെക്കെ ഐസ്ക്രീംന്റെ ബോക്സ് അങ്ങട്ട് വെച്ച്ട്ട് അയ്ന്റെ മോൾല് വെട്ടം വരെ മൂട്നെ വെരെ വെള്ളം ഒയ്ച്ച്ട്ടങ്ങട്ട് വെക്കാണെ മ്ക്ക് ഒര് മാ മാസം വെച്ചയ്ഞ്ഞാലും ഞമ്മളെ മീനാെരു കാെഴപ്പോംണ്ടാവ് മറ്റേ പൊട്ടീട്ടും ഒര് ഒണക്കമീന്റൊക്കെ ചൊയിം ഒര്മാതിര്യൊര് ഒണ്ങ്ങി തൊൽച്ച്ക്കോണ്ടെക്കാരം ഉള്ള്ത്തെ ക ഹ് തൊക്കെ കാട്ടാെ നോക്കുമ്പ കാണാ ഒരു ഒന്നുംണ്ടാ കർത്ത്ങ്ങോണ്ടല്ലേക്കാരം അങ്ങനെ വെച്ചയ്ഞ്ഞാല് ചോരിം നീരൊക്കെ വറ്റീട്ട് ഇതങ്ങനെയൊന്നുംല്ല നല്ല പോലെക്കാരം
ആഹ് അത്ശെര്യാ ന്നായ്ക്കോട്ടെ ന്നാ ശെരി
ആഹ് യ്ക്കോട്ടെ ന്നാ ശെരി